ഹലോ എന്താണ് മോളെ വർത്താനൊക്കെ ഓ കേൾക്കണ്ടടാ.
ആഹ് റൈഞ്ച് കുറവാണ് തൊണണ്ടല്ലേ.
നല്ല മഴണ്ട് അതാണ്. കട്ടായാലും കോള് കേറുന്നെരു ല്ല നെറ്റ് നെറ്റ് കട്ടായാലും കോള് കട്ട് ആക്കരുത്ട്ടോ.
ആ ഓക്കെ ഓക്കെ പിന്നെ എന്ത് പണിയൊക്കെ കഴിഞ്ഞോ.
ഓ പണിത് ഓരോന്നോരോന്നിങ്ങനെ എടുക്കയാണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വല്ലാതെ വേണ്ടട്ടോ.
ആ അതെ അതെ
ജല്ല ഇതാവ നമ്മളെ ഫോണേ കട്ടായി പോകും പിന്നെ എന്തൊക്കെ എന്തായി നമ്മളെ ഒരു ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്യ്ണ്ടടോ
ഇൻഷാ അള്ളാ പോവാ ഏഹ്
ആഹ് ആഹ് എന്താ ഫ്രീയാണോ
ഫ്രീ ആഹ് നോക്കമ്മക്കെ ഇൻഷാ അള്ളാ ട്രിപ്പല്ലെ പിന്നെ നമ്മക്കാക
അതെ നമ്മളല്ലാരും കൂടെ എന്തെ പക്ഷെ നീ എന്ത്യേ ഗ്രൂപ്പിലൊനും ഇല്ലാത്തപ്പോ അയിന് ലഫ്റ്റായി
ഞാൻ വരണ്ട് ഇൻഷാ കൊറ്ച്ചി്ന്റെ ഫോണ് മക്കള് കളിച്ച്ങ്ങാണ്ട് ഇങ്ങനെ അല്ല ലെഫ്റ്റ് ആയി പോയതാ
ആഹ് തോന്നി എല്ലാരും പറയ്ണ്ടെ ചെലപ്പോ അതാവും ലെഫ്റ്റ ആവാൻ കാരണം എന്നും ഓളല്ലെങ്കി എല്ലാ ആക്റ്റി വുള്ള ആളല്ലേ പിന്നെ എന്ത് പറ്റി ക്കും പിന്നെ നമ്മള്‌ വിച്ചാരിച്ച് ഇനിയിപ്പോ വേണ്ട നമ്മളൊക് മറക്കാ വേണ്ടിട്ട്ള ശ്രമത്തിലാണോ
അങ്ങനെ ഒന്ന മക്കളെ
ഇപ്പ മ്മള് പറഞ്ഞി എല്ലാരും കൂടെ നമ്മള് അങ്ങോട്ട് പോവാന്ന് ഉം ഇന്ന് പിന്നെ വല്ലാതെ അൻതേക്ക് വരനിക്ക്ന്ന പ്ലാനിലെയ് ഉം അപ്പൊ അത എവ്ടെ അൻക്ക് ഭാഗ്യണ്ട് മോളെ മ് അതെ സമയം പറയുന്നില്ല നമ്മള അങ്ങോട്ട് നേരത്തെ ഇങ്ങോട്ട് വെരാ രാവിൽ തെന്നെ വെരാ ഇന്ന്ട്ട്
കൂട് വന്നിട്ട്ണ്ടാക്ക അഹ് ഹ് ഹ് അതാ നല്ലത് ആഹ് അതന്നെ പിന്നെ
അന്തൊക്കെ ഇന്ന്ട്ട് അപ്പൊ ഞമ്മക്ക് എവിടെയൊക്കെ പോവാ പ്ലാൻ ഇടുന്നെ
കൊടുക്കേകി നമുക്ക് എടാ നല്ല സ്ഥലം നമുക്ക എല്ലാരും കൂടി ഡിസ്കസീത്ട്ട് പോവാ
മ് ഇപ പോവാണ് നമ്മുക്ക് എല്ലാരും കൊറച്ച് പേരുണ്ടല്ലോ പതിനഞ്ച് പേരുണ്ടലോ അപ്പൊ നമ്മള അതില്ള്ള മേ മെമ്പേഴ്സ് നമ്മളെ മക്കളും എല്ലാരും കൂടെ ആവുമ്പോ
ആഹ് കൊറച്ചു പേരായല്ലോ
ആഹ് അപ്പൊ ഇനി എന്തെയണം ബസ്സേൽപ്പിക്കാന്ന പറയിന്നെ
ചൊണ്ടേരും
ഈ ഗ്രൂപ്പിലില്ലാത്തിനൊടൊന്നു അറില്ലല്ലോ അതന്നെ ഞാൻ പറഞ്ഞത് ഇല്ല്യ സ്ഥലം കൺ ഇതായില്ലെ കൺഫോമായില്ല നമ്മളെ ഭക്ഷണോ കാര്യങ്ങളൊക്കെ ഇയ്യ് നല്ലാ ഇണ്ടാക്കും ക്കുകറി കുക്കി ആണ്ന്ന് അറിഞ്ഞേട്ട്
ആഹ് ച്ച എന്തെങ്കിലൊക്കെ കൊണ്ടരാ എല്ലാ കൂട്ടി ഒന്ന്
ല്ല അനൊ ഇയ്യ് കോഴിക്കറി വെക്കോ
ആഹ് ആഹ്
കറി
ഇൻ ആഹ് നാ വെക്കാ ഓക്കേ ഓക്കെ പിന്നെ എന്തയ്ക്ക് ഫുഡ് വേറെ എന്താ
ഏം കോ ഫുഡ് നമ്മക്ക് ബിരിയാണി ആക്ക രാവിലെ രാവിലത്തേക്ക് ബിരിയാണി ആക്കാ അല്ല സോറി രാവിൽത്തെന്നെ ബിരിയാണിന് എന്താ ഇതാക്കാ നമ്മക്ക് എന്താണീ പത്തിരിം ചപ്പാത്തിം പൊറ ആഹ് അന്റെ കോഴിക്കും പൊറാട്ടിം നമ്മക്ക അയ്ല്ലേ ഫ്രീ ആണെങ്കിൽ ലഫ് പെന്നും ബുക്കൊക്കെ ഒന്ന് ഇട്ത്ത നമ്മക്ക് കോഴിക്കറിന്റെ ലിസ്റ്റ് എഴ്താ എന്തൊക്കെ വേണ്ടേ പേനാരാ അടുത്ത വീ
ആയിക്കോട്ടെ എന്നാ ഞാൻ ബുക്ക് എട്ക്കട്ടെട്ടൊ ഞാന് എഴ്തിക്കാ എന്നാ പറഞ്ഞോ അല്ലെങ്കില് ഞാൻ എന്റെതി പേഴ്സണലായി വിട്ടാലും മതി ആഹ് ഇന്നിജ്ജ് പറഞ്ഞൂടന്നാല് കൊറച്ചെ എന്താ ലിസ്റ്റ്
ഉം ഉം ഉം അ അപ്പം എത്ര കോ കോഴി പതിനഞ്ച് പേര് നമ്മളെ ന്നെ പതിനഞ്ച് പേരില്ലെ ല്ലേ മക്കളും അതി
ഉം ഉം ഉം
നമുക്ക് പിന്നെ വര്ന്നത് അതിലേക്ക
അഐക്ക്ള്ളേ
ആയിക്കോട്ടെ അയ്ക്ക്ള്ളെ സാധനങ്ങൾ അയ്നൻസരിച്ച് ഒന്ന് പറഞ്ഞു അയിന് ഞാൻ വാങ്ങിക്കോണ്ട് സാധനങ്ങൾ പറഞ്ഞാൽ മതി കിലോ പറയണ്ട ആ വിട്ടു പോവണ്ടാ ചിറ്റേ ഞാഎന്നോട് പറഞ്ഞത് ആഹ് ആഹ്
ചെറിയുള്ളി
ആഹ്
ആ ചെറിയുള്ളി
ചെറിയുള്ളി ഇണ്ടായിക്കോട്ടെ ലെ രസാണ് രസാണ് ആഹ് ഉം
അതന്നെ
ഇഞ്ചി വെളുത്തുള്ളി ആ ചപ്പ് പൊതീന ഉം ഉം പിന്നെന്താ
പിന്നെപ്പന്താ വേണ്ടേ പറയ് യും പറയ് എന്റെയി കോയി സ്പെല് ഉം
പിന്നെ മസാലകൾ ഇതൊക്കെ മസാലകളൊക്കെ അങ്ങനെ വാങ്ങണോ അല്ല നമ്മള് വീട്ടീന്ന്ങ്ങെ കൊറച്ച് കൊ അങ്ങനെ ഇട്ടാ മതിയോ
മസാലകൾ വാങ്ങാം
ആഹ് വാങ്ങല്ലെ ചിക്കം മസാല ഉം ആഹ് ആഹ് ഉണ്ടാക്കണ്ട ഓക്കെ
ഉം ഉം ഉം ഉം പിന്നെ എന്താ മസാലകൾ എങ്ങനത്തെ മസാലകളാ എയ്താ
മസാല ചിക്കൻ മസാലാ ഗരം മസാലാ
ആഹ്
പിന്നെ മുളക് മല്ലി മഞ്ഞൾ
അതൊക്കെ നമുക്ക് വാങ്ങാം ഈന്നാ മസാലകൾ എടുത്തോ അെ വലിയ മുളക് പൊടിയും മല്ലിപ്പൊടിയും നക്ക് വിടന്ന്ക്കും തന്നെ ഗരം മസാല ഒന്നും
വനൽ പാക്കറ്റ് ആഹ്
ആഹ് പാക്കറ്റുകൾ വാങ്ങാം അതാന്നല്ലേ
ആ കട്ടെ
ഇൻ
ഒ കൊറേ വെക്കുമ്പോ രസംണ്ടാവറില്ല അല്ലെങ്കിൽ രസംണ്ടാണ പോലെ കൊറെ വെക്കുമ്പോ അങ്ങന അറീല്ല ലാസ്റ്റിന്റെ മേത്ത്ക്ക് എല്ലാരും കൂടി വരര്ത് രസല്ലങ്കില്
അല്ല അൻപത് നമ്മളെല്ലാരും കൂടെ കഴിച്ചതാണല്ലോ ആഹ് ടേസ്റ്റ് എല്ല ഇപ്പഴും വായെ പോയില്യ മോളെ അനെത്തെ കോയിക്കറിന്റെ
ആഹ് ഇനി എന്താ അറിയില്ല ഇനി അപ്പൊ കൊറച്ച പ്രായ അതുകൊണ്ട്ന്നും കുറച്ചും കൂടി ഒരു വയസും കൂടി കൂടിയിലേ അപ്പൊ നീ നഷ്ട ഇടെ കൈപ്പുണ്ണ്യയൊക്കെ ന ഇത്ര പെട്ടന്നറീ ല ആ
ഉം അതന്നെ
എന്താന്ന് ഫുഡ് സ്പെഷ്യല് എന്താള്ളെ ഞാറാഴ്ച്ച ആയിട്ട്
ഞായറാഴ്ച ആയിട്ട് ഇന്നൽത്തെ മന്തി ഇണ്ട് ചൂടാക്കാന്
പണില്ലപ്പൊ സുഖം
പണിണ്ടടോ പണി ചോറൊക്കെ വെക്കണം ഉം ചോറ്ണ്ട് വെച്ച്ക്ക്ണ് സൂത കറി വെച്ചിക്ക്ണ് ഉം പിന്നെ കേബേജ് ഉപ്പേരി ഇഞ്ഞി വെക്കാന്ണ്ട് മീൻ പൊരിക്യാന്ണ്ട് ഒന്നും കഴിഞ്ഞിട്ടില്ല പിന്നെ അന്ന ഈ ഇൻക് വ വീട്ടില ആവശ്യത്തിനേക്കാളും കൂടുതൽ ആവശ്യ പ്പൊ അന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണ
കോണ്ടാക്ട് ചെയ്യണം അയ് ശരി അങ്ങനെ വിൾച്ചത ആ ട്രിപ്പ് വന്നപ്പളെനി അമ്മളോക്കെ ഓ ർമ വന്ന നന്നായി
ഓ അല്ലാ അങ്ങനെ ഓർമ വന്നല്ലോ അന്നെ അവ്ട കൊട്ക്ക് മറയാ ഞാൻ പറ ഇയ്യ് ഇല്ലാതെ ഞാൻ വര്ല്ലാന്ന് പർഞ്ഞിക്കാ എല്ലാരും ഒരാള് അവ്ട്ടായി കഴിഞ്ഞ പിന്നെ രസംണ്ടാവൂല ന്ന് പർഞ്ഞിങ്ങാണ്ട് അപ്പൊ അന്റെ അട്ത്ത് വരാന്ന് വിചാരിച്ച്കുത്തിരിക്കാണ് നമ്മക്ക് അവ്ടെ പോയി മീറ്റ് ചെയ്യന്നാല് ഓള കൂട്ടിക്കൊണ്ട് കയ്യോടെ കൊണ്ട്രാ ഉം അന്റെ ഹസ്ബൻഡ് ഒക്കെ ഫ്രണ്ട്ലി അല്ലേ അങ്ങനെ വിടൊക്കെ ചെയ്യൂലെ ന്നാ പിന്നെ നമ്മക്ക് ആ പേടില്ലല്ലോ
ഇല്ല മക്കളൊക്കെ എ എക്സൈമെന്റിലയിക്കാരം ഇത് കേട്ടപ്പോ ഓല് കേട്ട്ക്ക്ണ് ഇത് ടൂറിന്റെ വർത്താനൊക്കെ
ഏ ഉം
പിന്നെ ആ
നല്ലാ വർത്താനം അങ്ങനെ പോണ്
അങ്ങനെ ഉം അല്ലാ മറ്റേ എന്താണ് മക്കൾ താ അവ്ടിം ഇവടിം ഒക്കെ ആയിട്ട്ണ്ട്
ആ ഇണ്ട് ആ മഴ ആയദോണ്ട് എല്ലാരും അകത്തന്നെ ഇണ്ടാവും
അതെ എടാ കോഴിക്കറില് എന്താ നമ്മക്ക് ഇടാ സ്പെഷ്യല് ഉര്ളകെയങ്ങന്നെ
ആ ഉർളകേങ്ട ഉർളക്കേങ്ങിട്ട അധികടണ്ട കൊർച്ചൊന്നൊ രണ്ടണ്ണോ ഇടണം മദ് ര ഒരു മദരള്ള മായിരി ആണ് ഉരുള കേങ് കൊറേ ഇടുമ്പ ലെ ചെലോൽക്ക് പറ്റും ചെലോൽക്ക് പ റ്റുട ഏതായാലും ഒരു കിലോം വാങ്ങാ വാങ്ങിയിട്ട് ഔശ്യള്ള ഇട്ടാ മതിയല്ലേ ഫുള്ളായിട്ട് ഇടണ്ടല്ലോ
ഉം ഉം ഉം
ആ ആ ആ അഞ്ചിലോം കോഴി ഇള്ളതൊണ്ട് അയിനൻസര്ച്ടാ വെക്കുമ്പൊ ഒരു പാകം ഇണ്ടല്ലേ നമ്മളൊരു കണക്ക് പാകം ആ വാട്ടികാണ്ട് വെക്കാ അങ്ങനിം വെക്കാ വെൾച്ചണ്ണ വെൾ വെൾച്ചണ്ണ ഒഴിച്ചാ പോരെ സൺഫ്ലവർ ഒഴിക്കണോ
ആ സൺഫ്ലവറ ആക്കാ ടെസ്റ്റ് വന്നോട്ടെ മോളെ
ആ
അല്ല അന്റെ പെരടിക്ക് പിടിക്കും
അതന്നെണ് കഴപ്പം പേട്ച് വെക്കേണ്ടി വരും ആ
ആ ആ അത് വേണ്ടിയരും അത് വേണ്ടിയരും ഉം ഉം അങ്ങനായിട്ട് ഏതാലും കോഴിക്കറി സെറ്റായി ലെ പിന്നെ ഇഞ് ഒരു ത്തര് ഓരോര്ത്തര് ഒരു സാനം കൊണ്ട്രാ ലെ
ആ ഓരോരോ സാനം കൊണ്ട്രാ അതാ നല്ലത് എല്ല കൊണ്ട്രാ നമ്മള് പാ ട്ടും കാര്യങ്ങളും വേണ്ട ഒപ്പിക്കാ
ആ അമ്മക്ക് എല്ലാ അല്ലടാ ഇതില് പൊത്ഞ്ഞാ മതി കവർലാക്കിട്ടൊക്കെ പലഹാ
കവർലക്കാക്കി പോയ്ഞ് ആ പലഹാരങ്ങള് ആവശ്യം ഓരോര്ത്തല്ല ഇഷ്ടം പോലെ ഇണ്ടാവും കാണാൻ തന്നെ ചെർ ചെറീ മുഠായികളൊക്കെ വാങ്ങാ
മ്മക്ക് റിസോട്ട് ബുക്ക് ചെയ്താലോ? അതല്ലേ രസം ആ ചെറ്യേ ചെറ്യേ മിട്ടായി അത് അതൊക്കെ നല്ല വിറ്റാവൂല്ലേ ഓരൊരുത്തര് ഓരൊന്ന് ഉ ഉ ഉ അങ്ങനെ ആയി കഴിഞ്ഞാൽ വിറ്റാണ്.
നിക്കാൻ സമ്മയി നിക്കാൻ സമ്മയ്ക്കല്ലേ
ഉം
നിക്കാനൊന്നും ഇന്നെ സമ്മയ്ക്കൂല. അഹ് അതാണ് സംഭവം ഏ നമക്ക് പോയി പോരാ. അതാ നല്ലത് അതാ നല്ലത്
ആഹ് അതാന ല്ലേ ഓക്കെ കുഴപ്പല്ല. അതും ശെരിയാ. എല്ലാരും ഇപ്പൊ സമ്മക്കാത്തവരുണ്ടാവല്ലോ? ഉം ഉം ഉം അപ്പൊ നമ്മക്ക് ഇന്ന് നിക്കണ്ട. വൺ ഡേ ട്രിപ്പ് അടിച്ച് വരാം.
ഉം ആ ഓക്കെ. പിന്നീട് അങ്ങട്ട് അങ്ങട്ട് പിന്നെ ആലോചിക്ക.
മാറി പോവോ ഉം ഇന്റെ മോൻ പറയ്ണ്ട് ഇന്റെ മോൻ പറയ്ണെ നമുക്ക് പാർ ക്കി പോപ്പറും പൊട്ടിക്കണം ന്ന്
ആഹ്. അടിപൊളിയ ആവും ഒന്നായിട്ട്. വീഡിയോ ക്കട്ത്ത് അടിപൊളി ആക്ക മ്മക്ക്.
ഉം ഇതിപ്പോ ഹിറ്റാണന്ന് വിചാരിച്ചുത്തിരിക്ക അവിടെ എന്റെ അടുത്ത് തന്നെ ഉണ്ട് കാതോർത്തിക്കുന്നുണ്ട്. പോയിട്ടില്ല ന്റെ പെടലി പൊട്ടിയോന്നറിയില്ല.
നമക്ക് പോയി സെറ്റാക്ക.
ഹും അതെ ഇങ്ങനെയാണെങ്കിൽ സെറ്റ് ആക്കേണ്ടി വരും മിക്കവാറും.
ഉം നമ്മൾ ഫ്രണ്ട്സേള് കൂടുമ്പോൾ രസന്നെല്ലേ. നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമ്മള അങ്ങനെ ഫാമിലി പോകണമാരിയല്ലല്ലോ അത് വേറെ രസം ഇത് വേറെ രസം. ആഹ് ഇത് വേറേ രസം ആഹ് കുട്ടികൾ കഥ കഥും കാര്യങ്ങളും പറഞ് ആഹ് പിന്നെ നമുക്കെന്നേ ഫ്രീടും ണ്ടാവും ഫാമിലീന്റെ കൂടെ പോന്നെട്ടിം ഫ്രീഡും ണ്ടാവും.
ഫ്രീഡൊണ്ടാവും. ഹസ്ബൻഡുമാരെ കൂട്ടണോ?
നോക്കമ്മക്ക് ആലോയിക്ക
ആഹ തന്നെ അത്
ആര് അവൈലബിലിറ്റി അവ അവൊക്കെ ഇങ്ങനെ ഒഴിവുണ്ടാ കാര്യങ്ങൾ ഉണ്ട ന്നൊക്കേ പറഞ്ഞിട്ട്
പിന്നെ നമക്കൊരു ഫ്രീട നമക്കും ഇത്ണ്ടാവൂല
ആഹ് ന്നാല് നോക്ക മ്മക്ക് ന്നാപിന്നെ മക്ക് എപ്പത്തിയാലും സമയം വൈകിയാലും പ്രശ്നല്യല്ലോ ഓല് ഇണ്ടാവുമ്പോ ആ ആ അങ്ങനെ ആ ന്ന പിന്നെ ന്ന ഞാൻ വിളിക്കണ്ട് ന്നാല് ട്ടൊ ന്ന പിന്നെ അയി
അവിടെ നിക്കായില്ല. അവിടെ നികെ ഒരു മിനിറ്റെ വെക്കല്ലേ യ യാ അഹ് ഇതിലേ എന്താണ്
ആഹ് ആഹ് ആഹ് ആ ആയിക്കോട്ടെ ഇന്റെ മൊഗം ബ്രയിക്കാട്. ആഹ് ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ ന്ന ശരി.